ഹലോ ആഹ് കേക്കമോ
ഓ കേക്ക്ണ്ട്
ആഹ്ഹഹ്ഹ ഇനിയ ഇനി എപ്പഴാ കിടക്കണേ പന്ത്രണ്ടര ആയിലോ
മ് കെടക്കൽ താ എന്ധോക്കെ ണ് ത്തിർക്ക എന്നിട്ട് ക്കെ നമ്മക് കേടാകാ
ഹെ പകല് ഇതിലൊന്നും സമയം ഉണ്ടാവുല്ല പകല് കുട്ടികളെ പറഞ്ഞൊക്കാൻ പത്തുമണി വരെ ഒലെയുദ്ധണ് ഒരാളെ പറഞ്ഞായച്ച് അടുത്ത ആളെ പറഞ്ഞായച്ച് അങ്ങനെ പത്ത്മണി വരെ ഓതിട്ടുണ്ട് അതെ റെയ്‌ജ്ജ് പോണ്ട
റെയ്ഞ്ച് പോണ് അവിടുത്തെ ആണോ -
എനിക്ക് കേ ക്കുണ്ടല്ലോ ഹലോ
ഹ്
ഓ നന്നായിട്ടുണ്ട്
ആഹ്
ന്നാ കേക്കിനില്ലേയ
ഹോസ്പിറ്റലാ ആഹ് അല്ലാണ്ട് പറ്റില്ല പിള്ളാരെ പിടിച് കളിക്കും
ഉഹ് ന്തൊരു കൊതുകച്ചിട്ടാ ഇവിടെ ഇപ്പോ മഴപെയ്യ്തപ്പോ ഭയങ്കര കൊതുകേറി
ഉം മ്
പിന്നെ പകല് ഇങ്ങനത്തെ ഈജാതി പരിപാടികളോന്നും അല്ലല്ല താ ഇവിടെ ഡൈനിഹാളിൽ ഇങ്ങനെ ഇരിക്കണ്
ആഹ്
പകല് ഇജാതി പരിപാടികൾ ഒന്നും നടക്കൂല ഓരോ സ്കൂളിലും പറഞായച് പിന്നെ നമ്മള അടിക്കലും തോട ക്കലും വീട്ടിലെ പണിയൊക്കെ കൂടെ കഴിയുമ്പോത്തിന് ഓല് വരാറായി
പിന്നെ കുളിയും പേർക്കും ചായ കൊടുക്കേ എല്ലാം കഴിഞ്ഞ് പിള്ളോരെ കുളിപ്പിക്കണ്ടേ അതെല്ലാം കഴിയുമ്പോഴേക്ക് സമയവും അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രള്ളൂ ഇങ്ങനെയന്ന്
മൊത്തത്തില് ഇത്തന്നെ അവസ്ഥ സമയം കഴിഞ്ഞു നമ്മള് സത്യത്തില് നമ്മുക്ക് പെണ്ണുങ്ങൾക്ക് സമയം ഇല്ല ഒന്നിനും ഇത് രാവിലെന്നെ
ട്ടോ അ ഈ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളൊണ്ട് നമ്മളോർക്കും ജോലിക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റ ല്ലാന്ന എന്നാ വീട്ടില് എന്തേലും നോക്കാന്ന് വെച്ചാൽ ഇതാ അവസ്ഥ
ഉഹ് ശരിയെന്ന് എന്നിട്ട് എല്ലാർക്കും ഒരു പറച്ചിലാ എന്ത് പണിയാണ് നമ്മള ഒരു കാര്യം എന്തെങ്കിലും വൈകി പോയിട്ടുണ്ടെങ്കില് അപ്പൊ ചോയിക്കും അനക്ക് എന്ത് മലമണിക്കണ പണിയാണ് വീട്ടിനുള്ളിലുള്ളത് വീട്ടിന്റെ ഉള്ളില അവസ്ഥ ഞമ്മുക്കല്ലേ അറിയുള്ളൂ
ശരി ഇവിടത്തെ പണി തീരുല്ല
ആഹ് വീട്ടിലുള്ള അവസ്ഥ നമ്മുക്കല്ലേ അറിയു എത്ര
ഒന്നിരി ഇരിക്കാനുവയ്ക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കാണും പിന്നെ ആ പുറകെ പോകും.
അതെ സത്യമായിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം പാത്രം കഴുകുമ്പ അങ്ങനെ ആലോയിച്ചത് വല്ല റെസ്റ്റോററ്റിലും പോയി പണിയെടു പിന്നെ മാസം മുപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപ കിട്ടും ഇതൊരു ദിവസം എത്ര പ്രാവശ്യ പാത്രം കഴുകുന്നത് പാത്രം കഴുകി തിരിഞ്ഞ് അടുത്ത സിങ്ക് നിറഞ്ഞിടുണ്ടാകും. എവിടുന്നാ ഇതുവരുന്നതെന്ന് ഒരു നിശ്ചയവുഇല്ല ഞാൻ ഇന്നട്ട് ഈറട് പുട്ച്ച്ട്ട് ഇന്ന് മക്കളോട് പറഞ്ഞിര്ന്നു വല്ല റെസ്റ്റോറന്റിലും ജോലിക്കു പോയാൽ മാസം പൈസട്ടിക്കോളൂന്ന്. കേക്കണില്ലേ? ഹലോ
അതെ എന്റെ പൊന്നെ ഞാനിവിടെ ഇപ്പയും അങ്ങനെ.
ദേഷ്യം വരും ചില നേരത്ത് ഞാൻ ഇപ്പൊ കിടക്കുബെ ഇക്കാകാനോട് ഇങ്ങനെ പറയാ ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് ട്ടെ ആഹ് ആഹ്
അവിടെപ്പൊ അമ്മയും അച്ഛനൊക്കെ ഉണ്ടോ
ഇവിടെ ഞങ്ങളെ സ്വന്തം വീട്ടിലാണ്. ഇന്റെ വീട്ട വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട് കിക്കകന്റെ വീട്ടിലെ ഉമ്മ മാത്രെയുള്ളൂ. ഉപ്പ മരിച്ചിരുന്നു.
ആഹ് ഉവ്വ്
ഉം
ആഹ് അപ്പൊ ഇപ്പൊ നിങ്ങള് തന്നെ അല്ലെ
ല്ല ആഹ് ഞങ്ങളും തന്നെയാണ്
ഉം ഉം ഉം ഉം.
കു കുഞ്ഞു ഇറങ്ങിട്ടില്ലേ?
അത് അതെന്നു. ദൈവമേ രാവിലെ വിടണം. അതിന് അത് ഉറക്കം വരുകാന്നു പറഞ്ഞോണ്ട് ഇരുന്നതാ. അപ്പൊ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഇച്ചിരിനേരം എന്നൽ ടിവി ഞാൻ പോയിണമന്ന് വെച്ചപ്പോൾ കുഞ്ഞിന് ഉറങ്ങാൻതുടങ്ങാ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ കൊടുതു. കഴിക്കാൻ കൊടുത്തുകഴിഞ്ഞപ്പോൾ പറഞ്ഞു മതി പോയി കിടക്കാൻ പോക ഉറങ്ങാൻ പോവാന്ന്. ഇവിടെ ഞാൻ വന്നിരുന്നപ്പ ദേ അവിടെ പോയിരിക്കണു ഇന്ന് രാവിലെ ഇനി വിളി
രാവിലെ അങ്ങട്ട് എണീച്ച് കിട്ടുല കുട്ടികളെ ഒമ്പത് മണി ആവുമ്പോത്തിന് ബസ് വരും. എങ്ങനെ എട്ടര ആകുമ്പോത്തിനെങ്കിലും കുട്ടികളൊന്ന് മാറ്റ കുത്തി ഇറങ്ങിയാലല്ലേ ഇവറ്റകൾ ഭക്ഷണം ഒക്കെ കഴിക്കുള്ളൂ.
ആ
അങ്ങട് എണീച്ച് കിട്ടൂല്ലാ. അമ്മ കുറച്ചു നേരം കൂടെ കിടക്കട്ടെന്ന്പറയും. ഇപ്പം മഴ കൂടി
ആഹ് ഇന്ന് പക കൂടല്ല ചെറിയ ചുമ ഇത് ചുമ എതാരുണ്ടായിരുന്ന ഞങ്ങള്
ആഹ ച ചുമ കുട്ടികൾക്കും ചുമകെയുണ്ട്. ആ മഴ പെട്ടെന്ന് അന്ന് വെയിയിലുദിച്ചിട്ടാ തോന്നേ
ആഹ് അന്നിട്ട് മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ കിടന്ന് ഉറങ്ങി അതിന്റെയാ. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു രാവിലെ ഞാൻ ആറു മണിയാകുമ്പോൾ ഞാൻ വിളിച്ചു എണീപ്പിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ
പേടിയൊന്നും ഇല്ല ഏഹ് പിന്നേ നിറഞ്ഞേക്കാം തരം
അതെ അതെ ഇന്ന് രാവിലെ വന്ന് ചോദിക്കുന്നു പഠിത്തം ഉണ്ടോന്ന്.
ഉ
ഉം ഞാൻ പറഞ്ഞു അപ്പ അവൻ ഈ അടുപ്പിച്ചടുപ്പിച്ച് അവധി കിട്ടുമ്പോ മടിയാണല്ലോ അപ്പൊ ഞാൻ ആഹ് ആ ബസ്സ് ഓടിക്കുന്ന ചേട്ടന് ഇവിടെ നിന്നെ എടുത്തോണ്ട് പോകൂന്ന് പറയും.
ഉ
അങ്ങനെയൊക്കെ പറഞ്ഞാ ഇരിക്കണെ ഇപ്പൊ
ഏഹ്
പിന്നെ ഞാൻ പറയും പിന്നെ എന്തെലും മടി പറഞ്ഞ ഞാൻ പറയും എടാ കുഞ്ഞ കൂട്ടുകാരികളുടെ ഒക്കെ ഒന്ന് ബെർത്തഡയാ അപ്പൊ ഇവനെക്കൊണ്ട് കേ കേക്കൊക്കെ മുറപ്പിക്കന്ന് പറഞ്ഞ ഇവൻ ഇരിക്കണേ
എല്ലാ ഉഡായിപ്പുണ്ട്
ആ അതേന്നെ
എന്നാലേ പോള്ളൂ പർന്ന്‌ ട്ട് കാര്യംല്ല എന്റെ
ട്ടീലേലും കുഴപ്പല്ല അവരുടെ ക്ലാസിവാന്ന് പറഞ്ഞാ പത്ത് മുപ്പത്തെട്ട് പിള്ളേർ എങ്ങാണ്ട് ഉണ്ട് ട്ടോ അപ്പൊ ഇതെല്ലാം ചുറ്റും കൂടി ഇരുന്നുള്ള കേക്കൊക്കെ മുറിക്കണേ അന്നേരം ഞങ്ങടെ കൊ ഭയങ്കര ഡാൻസും കൈകോട്ടും തുള്ളിച്ചാട്ടം ഒക്കെ ഭയങ്കര അപ്പൊ ഇവന്റെ വീഡിയോ ക്കെ അയച്ചരി ബാക്കിയല്ല എ അനങ്ങാതിരിക്കും ഇവൻ കെടന്ന് അങ്ങ് ആഘോഷവോ ആഘോഷവാ
ചെല കുട്ടികള് അങ്ങനെണ് ഭയങ്കര ഇതാ എന്റെ മോ ഭയങ്കര സൈലന്റാണ് പൊർത്ത് സ്കൂളൊക്കെ ഭയങ്കര സഥലാണ് പക്ഷെ പൊരന്റെ ഉള്ളില് സിംഹ അടിയും കുത്തും ഗുൽമാല് ഭയങ്കര വികൃതിയാ വീട്ടിന്റെ ഉള്ളില് ഒരു ട്വിൻസ് ഇതാണ് അന്നേരം ഭയങ്കര യുദ്ധാണ് രണ്ടു പേരും കൂടെ എന്തിനാ എതിനാ ഓൽക്കന്നെ അറിയൂല ചെറിയെ ചെറിയെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് താല്ലൂടിട്ടുണ്ടാവും
ആഹ് അത് വലുതാവുമ്പ മാറിക്കോളും. കുഞ്ഞു നാളിൽ വഴക്കുണ്ടാക്കുന്നതും പിരിവിരിപ്പ് ഉള്ളതും വലുതാകുംപ ഉം
തീറടിച്ചാണ്ട് രണ്ട് റൂമിലിട്ട് വയിലടക്കും ചെയ്യും അപ്പൊ പറയും ഉമ്മ ഇനി തല്ലൂലു തല്ലൂടുല്ല മ്മാ തൊറക്കിമ്മാന്ന്‌ പറയും എവിടെ തുറക്കണ്ട താമസം അപ്പൊ തുടങ്ങിട്ടുണ്ടാവും അവിടുത്തെ
സ്കൂളിൽ ചെന്ന് ചില പിള്ളേർക്കിട്ട് ആ ഇപ്പം എല്ലാം മിക്സട് ആക്കി പിള്ളരേ അങ്ങോടും ഇങ്ങൂടും മാറ്റി എൽ കെ ജിയിലുള്ള പിള്ളാര് യു കെ ജിയിലേട്ട് വന്നപ്പോ മിക്സടാക്കി ഇപ്പൊ നാല് ഡിവിഷൻ ഉണ്ടെങ്കി ആ നാലിൽ നിന്നും എല്ലാരേം വേർ തിരിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന അ ഇപ്പൊ പിള്ളേര് തമ്മി ഭയങ്കര ഇവനിടിക്കും ചെറിയ ഇടിയൊക്കെ ഇടയ്ക്കിടക്ക് ഞോണ്ടും ആ അപ്പ ഞാ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ അങ്ങനെ ഇടിക്കുവൊക്കെ ചെയ്യാണെ വല്ല പിള്ളെരേം ഓ ഇടിച്ച് കഴിഞ്ഞ് വല്ല കമ്പ്ലൈന്റ് ഒക്കെ ആയിട്ട് വരൂല്ലോ അപ്പൊ ഞങ്ങള് പറയും നോക്കണംന്ന് പറയും ആ നോ എന്നൊക്കെ പറയാം അവർ ടീച്ചർ പറഞ്ഞു അത് കുഴപ്പമില്ല ഇവനെക്കാളും വില്ലന്മാർ വേറെയുണ്ടെന്ന് പറഞ്ഞു അന്നാലും നമ്മള കാര്യം നമ്മള് നോക്കണല്ലോ ആഹ് അതെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇതേപോലെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു കൊച്ചിനെ ഇവൻ അവൻ മൂത്തതാട്ടോ അവന് അഞ്ചിലാ എന്നിട്ട് ഇവനൊരിടി കൊടുത്തു അങ്ങനെ അന്നേരത്തിന് ചേട്ടായി അവന വഴക്ക് പറയുക്കെ ചെയ്തു ഇനി അങ്ങനെ ചെയ്യരുത് അങ്ങനെ പാടില്ലാണ്ട വരും ചോര വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഇനിയിപ്പ നാളെ സ്കൂളിൽ ചെന്നിട്ട് ഇനി എങ്ങനെയാന്ന് അറിയില്ല
കുട്ടിയാളെ പേടിയാണ് ഇവിടെ മോന്റെ കൂടെ അ പോലെ കുട്ടിയള് വരും കളിക്കാന് വയങ്കര വില്ലന്മാരാണ് ഓര് ഓര് നല്ല അങ്ങനെ ആഹ് ഇവന അങ്ങനെ ആരെയും കാട്ടൂല ഇവന് പൊരന്റെ ഉള്ള്ത്തെ വികൃ തിയൊള്ളു അവന്റെ വാക്കികളൊക്കെട്ട പുറത്താരിം കാട്ടണക്കെ ഓന്ക്ക് ഭയങ്കര വേജാറാണ് ഈ കൂടല്ലേറ്റങ്ങള് ഇവിടുന്ന് വീട്ടിന്ന് വന്ന് കൊണ്ടോകും ഒന്നും ചെയ്യൂല നമ്മ കളിക്കുകൊക്കെ ചെയ്യാം ഇന്നലെ നോക്കുമ്പോ കളി സ്കൂള് വിട്ടുകാണ്ടാണ് കളിക്കാൻ പോണ് കളിക്കാൻ പോയിക്കാണ്ട് അപ്പറം ഒരു പാടുണ്ട് പാടത്ത് കൊണ്ടോയിട്ടു ഉന്തിട്ടിക്ക
അയ്യോ
ഇങ്ങനത്തെ ക് ത നനഞ്ഞ് ചീഞ്ഞ് വരുന്നുണ്ട് എന്താ കുഞ്ഞാങ്ങനെ അത് മ്മാ ആ കുട്യേള്ന്നെ ആ പാടത്തു കൊണ്ടേയുന്തിട്ടു. ഇങ്ങനത്തെ വികൃതി ന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തേലും ആയിട്ടുണ്ടെങ്കി മരിച്ചൊക്കെ പോയിറ്റ്ണ്ടെങ്കിലോ പോലീസ് വന്ന് കൊണ്ടോവുട്ടാ ഞാൻ പോലീസാരോട് വിളിച്ചു പറയൂട്ടോന്ന് ഏയ് ഞങ്ങളിഞങ്ങനെ ചെയ്യൂല ങ്ങള് പോലീസിനൊന്നും വിളിക്കേണ്ടാന്ന് പറിണ്ട് അല്ല തല്ലും കുത്തുന്നൊന്നും പറഞ്ഞിട്ട് ഓല്ക്ക് കാര്യല്ല ആഹ് ത്ങ്ങള് പിന്നേംചെയ്യല്ലോന്ന്റിയോ ഇങ്ങനെയൊക്കെ പറയാ പിന്നെം കുട്യൾക്കൊരു പേടിണ്ടാവും പോലീസ് വരും കൊണ്ടവുട്ടാ കുഞ്ഞു മക്കളല്ലേ ൻ്റന്ന് പറഞ്ഞേന്നു പോലീസ് വരും ഞാനിപ്പോ അതെ എല്ലാരും ഒരേ പ്രയക്കാരല്ലേ നമ്മള് രക്ഷിതാക്കള് ശ്രദ്ധിക്കാന്നല്ലാതെ
നമ്മള് ശ്രദ്ധിക്കാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുല്ല
ന്നട്ട് പിന്നെ ഞൻ അയിന്റെമ്മാനെ വിളിച്ച്ങ്കാണ്ട് പറഞ്ഞ്ങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കോണ്ടു വിടുംബോംന്നറഞ്ഞു
ആഹ് ആഹ് ആഹ്
കൊറച്ച് വെള്ളാണെങ്കിലും വല്ലപകടവും വരാൻ അത് മതിയല്ലോ നിതിത്താ നോ മതിയല്ല കുട്ടൃളെ കുട്ടി
കാണ പോലെ വല്ല മൂക്കുണ്ടൊക്കെ ഇടിച്ച് കഴിഞ്ഞാലേയ്
ആഹ് കുട്ട്യേ എന്തോര്ടിയാണ് എന്ത് കണ്ടാണ്ങ്ങനെ ടിക്ക്ണ്ന്നൊക്കാവോ ഞ്ഞ് സിനിമൊക്കെ കണ്ടിട്ടാന്നാവോ ന്തോ
അതേരിക്കും പെൺ പിള്ളേർക്ക്ന്നെ അങ്ങനൊന്നുല്ല പെൻപിള്ളേർ
ന്നാ പേമ്പിള്ളേര് അയ്നേങ്കായും വല്യ സംഭവാ ഏയ് അങ്ങനൊന്നു ല്ല മോളെ പെമ്പിള്ളേരൊക്കെ ലോകവിരുദ്ധന്മാരണിപ്പൊ എജ്ജാതി അടിയാണ് അള്ള എനിക്ക് രണ്ടണണ്ട് അടിയോടടി സ്കൂള് വിട്ട് പൊരന്റുള്ള് കേറണ്ട താമസ ബേഗ് വെച്ചിട്ടുണ്ടാവൂല അതിന്റെ മുന്നേ ഓല് തൊടങ്ങിക്കോളും കെടന്ന് പായീക്ക് പോണവരെ അതാണ് പെൺകുട്ടൃളും ആൺകുട്ട്യളൊക്കെ പ്പ സമാണ് പണ്ടൊക്കെർന്ന് പറഞ്ഞാല് ഇമ്മാരെന്തേലും അത് ചെയ്യരുത് അവിടെ ഒരു വാണിങ്ങ് തന്നാ പിന്നെ നമ്മക്കാ ആ വാണിങ്ങ
ആഹ് ചെരിയാ ചെരിയാ ചെരിയാ ആഹ് അവര് പക്ഷെ അവര് പഷെ അടിയൊന്നും തന്ന് തല്ല അല്ലാതെ തന്നെ അങ്ങ് ഉള്ളിലോരുത് ബോന്ന കൊട്ടുന്നു
പിന്നെ നമ്മക്ക് പേടി ഒന്നും രണ്ടും വാണിങ്ങിലൊന്നും ഓലെ തല്ലൂലല്ലോ സഹി കെട്ടാലാണ് തല്ല പക്ഷെ ആ വാണിങ് നമക്ക് പേട്യയിരുന്നു ഇപ്പ ഇത്ത കുട്ടിക്ക് വാണിങ്ങല്ല ഇഞ്ഞ് വാളങ്ങ വാളെടുത്താലും രക്ഷയില്ല ഓല് കാട്ടണ്ടത് ഓല് കാട്ടികൊണ്ടേയിരിക്കും
അതെയതെ ഇനി ഇതൊക്കെ ഒരറിവ് വെക്കണായിരിക്കും
അതെ അറിവ് വെച്ചാലും കണക്ക ക്കാണ് ഇപ്പൊ ഈ മൊബൈല് ഇള്ളോണ്ട് എന്തെല്ലാം കാണിച്ചൂട്ട്ന്നത്.
ഇബനും ഏടക്കെടക്ക് മൊബൈല് എടുക്കൂന്നേ ഉം ആ ചേട്ടായി പറയും കൊടുക്കണ്ട കൊടുക്കണ്ടാന്ന് പറയും പ്പ് പക്ഷെ കണ്ണ് തെറ്റിയാ എടുത്തോണ്ട് പോവുന്നേ
അതെയതെ അമ്മളൊക്കെ കാലത്ത് അമ്മക്ക് മൊബൈല് ണ്ടായിരുന്നില്ല, ആ
കറി ഇതെല്ലാം പെട്ടന്ന് പെട്ടന്ന്‌ പഠി
അല്ലങ്കിലും ആവശ്യില്ലാത്തത് കുട്ടിയേള് വേം പടിച്ചോളും ൻ്റൊന്നര വയസ്സുള്ള മോൻ കാർ ട്ടൂണ് എടുക്കുന്നുന്നത് കാണണം ഓൻക്കാവശ്യള്ളത് ഓങ്ങനെ തൊട്ട് തൊട്ട് തൊട്ട് ടുത്തോണ്ട്റും പ്പൊ കുട്ടൃയേളൊക്കെ മെമ്മറി അത്രക്ക് വികസിച്ചിക്ക്ണ് പ്പൊ
അതേയതെ
നമുക്കൊരു വണ്ടാത്തര റിയില്ലായിരുന്നു ഒരു അടികൂടല് ഉണ്ടായിരുന്നില നമുക്ക്ള്ള തെന്തേര്ന്നു ആരാൻ്റെ മാവില് കല്ലെറിയാ അവടെം ഇവടെയും പോയി ചാമ്പക്ക പറിച്ചോണ്ടര നെല്ലിക്ക പറിച്ചോണ്ട്
ആഹ് അതെ അതെ ശെരിയാ ശെരിയാ. ആഹ്
ഞമ്മളെ മക്കക്കങ്ങനെ ഒരു സംഭവേയറിയില്ല. പൊറം ലോകം എന്താന്നറിയില്ല.
ഒന്നും മറന്നതേ ഇല്ല, ഇല്ല, ഇല്ല ആഹ്.
വീട്ട്ക്ണ്ട് കേറി വെരിയാ. ഉമ്മാ മൊബൈൽ എവെടെ മ്മാ നെറ്റ്ണ്ട? ത് തൊർന്നാട്ടി കാണിമ്മ ഒരു കൊർച്ച് നേരം അതാണ് ചോദിക്കാന്നേ. മ്മളോട് മിണ്ടാവെരെ നമ്മളെ മക്കൾക്കിപ്പ ടൈമില്ല. അത്രക്ക് കുട്ടേള് ഇന്റർനെറ്റില് കണ്ട് അടിമയേക്കാണ്.
അതേട്ടോ ശെരിയാ. ആഹ് ന്നാ അവടെ കെടന്നോട്ടോ. ആഹ് ശരി ശരി പിന്നെ വിളിക്കാട്ടോ ആ ഓക്കേടാ ഓക്കെ ഉം